ഹായ്.
കേൾക്ണണ്ടോ.
ആ കേക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേക്കുന്നുണ്ടോ.
ആ കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. എന്താ ചെയ്യന്നേ.
ഞാൻ ഇതാ ബി ഏ. ടറസിന്റെ മേലെ തിരുമണ കല്ല്മ്മ ഇരുന്നിട്ട് ഇങ്ങനെ മേലെ നോക്കിയിരിക്ക.
എന്താപ്പ മേല നോക്കിയിരിക്കുണു.
നല്ല രസാ ഇവിടുത്തെ സ്കൈ കാണാന്.
ആകാശം കാണാൻ നല്ല ഇഷ്ട്ടാ.
ആ നല്ല രസാ. എനക്കിഷ്ടാണ് നല്ല ഇഷ്ടമാണ് അതേപോലെ തന്നെ നല്ല ഭംഗിണ്ട് കാണാൻ
ആഹ് അതെ വെയ്ന്നേരം നേരത്തെ ആകാശം കാണാൻ നല്ല രസാ, ഞാനും ടെറസിന്റെ മോളിലാണ് ഞങ്ങളവിടെത് ഞങ്ങളവിടെ നല്ല കാറ്റ്ണ്ട്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ങ്ങനെ വെറുതെ എറങ്ങിയതാ.
ആഹ്, ഞ ഞാന അത ഞാനൻ എങ്ങനെച്ചാല് ക്ലാസയ്ഞ്ഞിട്ട് അഹ്, പൊർ ഞാൻ പൊറത്താ പടിക്കണതെ, ആ പ്പൊ പൊറത്താണ്. അ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്.
ആഹ് അയി ശരി
അപ്പൊ ഇവിടെ നമ്മളെ നാ ഞങ്ങളെ ഞാൻ ഉദ്ദേശിച്ചെ എന്റെ നാ ട്ടിനേക്കാളും ഇവിടെ വന്നാലാണ് സ്കൈയ് എന്നാ ആകാശം ഒന്നും കൂടി ഭംഗിയുള്ള പോലെ തോന്ന.
ആണോ. പക്ഷെ ഞങ്ങളെ വീട്ടിലൊക്കെ നിന്നാ എങ്ങനെയാച്ചാ ആകാശം കാണില്ല.
അതന്നെ ആ അത് അത ഞാൻ ഉദ്ദേശിച്ചത് അത ഞാൻ ഉദ്ദേശിച്ചത് ടെന്നാല് വീടിന്റെ അവിടെ നിന്നാല് ഈ ഫുള്ള് തെങ്ങും കാര്യങ്ങളും ആയി്. ട്ടെ മരങ്ങളായിട്ട് കാറി പോകുമ്പളായിക്കോട്ടെ അത് പോലെ തന്നെ എങ്ങനെയാണെങ്കിലും ആകാശം തീരെ കാണൂല്ല.
ആഹ്
പിന്നെ നമ്മള് ഈ കടപ്പൊർത്ത് പോണം. ന്നാലെ പിന്നിം കാണ അ ആഹ് പക്ഷെ ഇവിടെ അങ്ങനെല്ല. ഇവിടെ ടെറസിന്റെ മേലെ കേറിയാലും റോട്ടി കൂടെ നടക്കുമ്പളാണെങ്കിലും റോഡ് ക്രോസ് ചെയ്യുമ്പോള അയ്ക്കോട്ടെ. അയ് ക്ക ഫുൾ ടൈം ഇവിടെ മരങ്ങള് കൊറവാ അതൊണ്ടാണോ നല്ല കാണണ്. ക്ഷെ മരങ്ങള് പറഞ്ഞാല് ഇങ്ങനെ കാണോ ഒന്ന് തോന്നു എടക്ക്
ആഹ് അത് നാട്ടിലുപ്പൊ അത്ര കുറച്ച് മരങ്ങളൊക്കെ തന്നെല്ലണ്ടാവുള്ളു.
ആഹ്, അതെന്തൊക്കെ മനസ്സിലാവണില്ല. അതെന്തോണ്ടാവും അങ്ങനെ അതിന്റെരു ഡൗട്ടാണ്.
അത് ചെലപ്പോ ഓരോ സൈഡിക്ക് മാറുമ്പോ ആകാശത്തിന്റെ ഭംഗി മാറ്‌ണ്‌ണ്ടാവും അതൊണ്ട്
അതാവു ആയിരിക്കും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മള്പ്പൊ ഈ ചെലപ്പോ പറയണത് പൊ അതും പറയാ
ആഹ് അതും പറയാൻ പറ്റില്ല ചെലപ്പോ അങ്ങനെയാവാ
ഉം അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങളൊരു ആകാശം നോക്കിരിക്കണ ഒരാളാണ്ല്ലേ.
അതെ ഞാനും ആകാശം നോക്കിയിരിക്കണ ആള. ഞാൻ രാത്രിയക്കെ വന്നിട്ട് ഇങ്ങന നക്ഷത്രങ്ങളെ ഒക്കെഇങ്ങനെ നോക്കും. ചെലപ്പന്നിട്ട് മറ്റേ മാപ്പ്ണ്ടാവില്ലേ അ ആഹ് ആ മാപ്പില് നോക്കിയിട്ട് ഇങ്ങനെ ഏതൊക്കെ നക്ഷത്രാണ്. ചെലപ്പോങ്ങനെ മൽതായി വൽതായി നിക്കണ നക്ഷത്രങ്ങൾണ്ടാവില്ലേ അപ്പൊ പിന്നെ അത് ഏതാന്നൊക്കെങ്ങനെ നോക്കുമ്പോ
ആതുപോലെ എടക്ക് ജാ സാറ്റണും ജൂപ്പിറ്ററും ഒക്കെ കാണാൻ പറ്റും.
ആഹ് ഒക്കെ കാണാ
രസ അതൊക്കെങ്ങനെ കാണാം. അത് ഞാൻ പറഞ്ഞത് ഞ ങ്ങൾ വീട് ഞാൻ എന്റെ വീട്. ട്ടിലാകുമ്പ ക്ക് അങ്ങനെ കാണാൻ പറ്റലില്ല. ഇവിടെ വന്നാല് ഇവിടെ വന്നാല് ഇവിടെ വന്നങ്ങ് ടെറസിന്റെ മോളിലാണ്ട് ഇര്ന്നാല് സാറ്റണും ജൂപ്പിറ്ററും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റ പറിമ്പം നമ്മക്കന്നൊരു ആ ഒരു അത്ഭു തേര്ന്നു. അപ്പൊ എങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റ, കാരണം അങ്ങനെ കാണാൻ പറ്റ്ണ ഇ ങ്ങനെ വീട്ടിലീ മരങ്ങള് തിങ്ങിക്കണ കാരണം രാത്രി ഒന്നും ആയാല് ആകാശം പറയേണ്ട. കാണൂല്ല.
ആഹ് കാണന്നല്ല, പിന്നപ്പ ഈ കൊറേ നേരം കഴിഞ്ഞാ പിന്നെപ്പം പൊറത്തേക്ക്റങ്ങാനന്നും സമ്മയ്ച്ചില്ല. ഇങ്ങനെ ആകാശം നോക്കി. പറ ചീത്തേക്കും പൊറത്തേക്ക് പോവാൻ, ഒരു പത്ത് പത്തരക്കെ കഴിഞ്ഞാ പിന്നെ പൊറത്തേക്ക് ഇറങ്ങാനൊന്നു. സമ്മയ്ക്കില്ല.
അത് ശെരിയാട്ടാ. ഈ പത്ത് പത്തരക്കെ ആകുമ്പ ഈ വീ. ട്ടീന്ന് വിളിക്ക്ണ സമയത്ത് മേലങ്ങാനാണെന്നുണ്ടെങ്കി എന്താ അവിടെ കാട്ടണേ? എന്തു റ്റക് ഇരിക്കണത് അവിടെ അങ്ങനെ, നമ്മളാണെന്നുണ്ടെങ്കിൽ പകുതി മുക്കാലും നേരം ഇവിടെ തന്നെയാവും.
ആഹ് ടെറസിന്റെ മോള് തന്നെ ആവും. ഉം പിന്നെ
ഞാൻ ആഹ് ഞാന്ന്ട്ട് ഞാൻന്ന്ട്ട് ഇങ്ങനെ പറയും. പത്തരെടെ എറോ പ്ലൈനതാ പോണു, ഒമ്പതെരെടെ ഏറോപ്ലെയിനതാ പോണു
അങ്ങനെ പറയുമ്പോ നല്ലരസാ ആ
ന്നട്ട് കയറി
കെടക്കുവോ അപ്പൊ ഇത്ര വലിയ തിരുബ്ണ കല്ലാണോ അത് കെടക്കാൻ മാത്രം
അത് ഞാനെങ്ങെനേലൊക്കെകെടക്കും ശീലായി ഇന്നട്ട് നല്ല രസാ
ളാടോന്നും വാണ്ടട്ടോ
ഇല്ല അതില്ല ഇന്നട്ട് നല്ല രെസാ മേലക്ക്ങ്ങനെ നോക്കുമ്പോ ആകാശം മാത്രം കാണാം നമ്മളൊന്ന് ഒന്നും ആലോയ്ക്കാണ്ട് അത്ങ്ങനെ നോക്കിരിക്കാ സമാധാനം
അത് നല്ല രസാങ്ങനെ ആകാശ
ഇന്നാണെങ്കി ക്ലാസ്സീന്ന് ഒരുവിധം പണി കിട്ടിയതൊക്കെ തീർത്ത് ഞങ്ങള്
ആ അയി
അതൊണ്ട് ഇന്ന്പ്പ ഇഞ്പ്പൊ വേറെ പണി ഓ ഒരു മിസ്സ് വന്നിട്ട് എന്തൊക്കോ ഏയ്താൻ പറഞ്ഞിനെ അതേൻ ഞാന് കഴിഞ്ഞ ക്ലാസ്സിന് ലീവെയിരുന്നേ ഞായ്ച്ചി അമ്മക്കൊന്നും വാണ്ടിര്ലാന്ന് അത് നാട്ടി പോയിട്ട് വെറുതെലീവ്ട്ത്തതാ
ആഹ്
അപ്പൊ ഇന്നട്ട് നോക്ക നോക്കുമ്പോ ഈ മിസ് വന്ന്ട്ട് പത്ത് ഒരുറാവിശ്യം വരക്കാന പറഞ്ഞെന്നെ ആ കൊറേ കൊറേ ആകെ കൊറച്ച് ആൾക്കാരെ വരച്ചോള്ളൂ ബാക്കി ആൾക്കാര് വരച്ചില്ല
ആ ആരും വരക്കാത്തപ്പോ അയിന്ന് ദേഷ്യം വന്ന്ട്ട്
ആ ആ അപ്പൊ അങ്ങനെ ദേഷ്യം വന്ന പ്പൊ എല്ലാരോടും പത്ത് പ്രാവശ്യം വരക്കാൻ പറഞ്ഞു
ഔ പത്ത് പ്രാവശ്യോ എന്തപ്പോ ചിത്രാണോ വരയ്ക്കാൻ തന്നത്
അതൊരു കയ്യിടെ കയ്യ്ന്ന് പറയാൻ പറ്റില്ല അമ്മളൊരു എൻ എന്തിന്റെ ചി കയ്യ്ടെ ചിത്രാണ് പക്ഷെ അത് എന്തേയ്ന്നൊന്നും ഞാൻ നോക്കീല്ല
അയ്ശെരി
ആ ഞാനണ്ട് വര്ച്ച് എല്ലാരും വര്ച്ച പോലെ
എല്ലാരും വരച്ചണ്ട് ഇജ്ജ് പ്പോ അത് നോക്ക്യാണ്ട് വരച്ചിട്ടുണ്ടാവൂല്ലേ ആ
കണ്ട് മാർക്കെയ്ത് ലേബലിയ്തു അതൊക്കെ അല്ലാണ്ട് അത് എന്തേര്ന്നു
ആ ആ ആയ്ശെരി
ആ എൻ ഓർതോസസാണോ നി
ഓർത്തോസസാ പ്രോസസ്റ്റ്സാ ആലോയ്ച്ചോക്കെ
ആ പ്രോസ്‌സ്റ്റസാ തോന്ന്ണ്ട്
ആ അയ്ശെരി അങ്ങനെ ഇന്നട്ട് പ്പോ പണീയാളൊക്കെ കഴിഞ്ഞു
അത് കഴിഞ്ഞിട്ടിപ്പോ ഇങ്ങനെ ഇരിക്ക പിന്നെ ഞാനാണെങ്കി ഇന്ന് രാവിലെ പീരിഡ്സായി
ഉം
പീരീഡ്സ് ആവണ സമയത്ത് തീരെ വേദനൊന്നും ഉണ്ടെയ്ന്നില
ആ
അപ്പൊ ഞാനോന്നും അറിഞ്ഞീല്ലാ വേദന ഒന്നും ഇല്ല സാധാ പോലെ അവട്ന്ന് ഇങ്ങണ്ട് കൊറ ച്ചെയ്ഞ് ക്ലാസ്സിൽക്കണ്ടു പോയപ്പോ നല്ല വേദനണ്ട് വന്നു
അപ്പള കൊർച്ചെഴിഞ്ഞപ്പളാവും വേദന തൊടങ്ങീറ്റ്ണ്ടാവേ
സുഖള്ള വേദനയേരുന്നു ഇക്ക് ഇരിക്കാനും പറ്റിണില്ല വെള്ളം കുടിച്ചിട്ട് കൊറവാണ്
ആ വെള്ളം കുടി കൊറവാണെങ്കിലും വയറുവേദന കൂടും വെള്ളം നല്ലോണ്ണം കുടിച്ചോക്ക് അപ്പൊ കൊർച്ച് കൊറവ്ണ്ടാവും
ഓ ഇന്നട്ട് ഇന്ന് ക്ലാസ് ഉച്ചക്ക് ചോറ് തിന്നാൻ വന്നപ്പോ ചോറ് തിന്ന് എന്റെ ഫ്രണ്ട് ഇൻക്ക് ഏഹ് ജി ഇഞ്ചി വെള്ളം ഇണ്ടാക്കി തന്നു
ആഹ് ആ
അത് കുടിച്ചു ഞാന്
ആഹ് ഇഞ്ചി ഇഞ്ചിന്റെ ഒപ്പം കൊറച്ച് ഉലുവ ഇടയിരുന്നെങ്കിൽ കുറച്ച കൂടെ സുഖംണ്ടാവും
ഞാൻ എന്റെ വീട്ടിൽ ഉലുവ വെള്ളാ കുടിക്കാറ് പിന്നെ ഇവള് എനിക്ക് ഇഞ്ചി വെള്ളാ ഇണ്ടാക്കി തന്നെ അപ്പൊ ഞാൻ ഇനിയിപ്പോ അത് മതി ഇനി ഒന്നും ചെയ്യണ്ടാ പറഞ്ഞഞ് അപ്പൊ അങ്ങനെ അത് കുടിച്ച് ഉലുവ പറഞ്ഞപ്പോൾ ഉലുവ എട് ക്കാനൊക്കെ പോയി പിന്നെ വേണ്ട ഇത് മതി ഇപ്പ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ ഇനി ഇതാണ്ട് കുടിച്ചൽ മതി പറഞ്ഞ്
ഉം എന്നിട്ട് പ്പൊ കൊറവുണ്ടോ വേദന
കുടിച്ചപ്പോ കുഴപ്പല്ല ഓക്കെയണ് പക്ഷെ എന്നാലും ആ ഒരു ദിവസല്ലേ അതിന്റെ ഒരു ഒരു സാധനം ഇങ്ങനെണ്ട് പക്ഷെ എന്നാലും ആ അതെ രാവിലെ തേനെക്കാളും വളരെയധികം ഭേദമാണ്
ആഹ് രാവിലെ ഫസ്റ്റ് ചായത്തെ കൊറച്ച് നേരത്തേ ഇന്റെ ത് കഴിഞ്ഞ് പോ ഇന്നോ നാളെന്ന് പറഞ്ഞിട്ട് ആവാൻ വേണ്ടി നിക്ക്ണ് ണ്ട് ഇതുവരെ ആയിട്ടില്ല ഉം
അങ്ങനെ അതാ കഴിഞ്ഞ പ്രാവശ്യം അപോലെ വീട്ടിലുള്ള സമയത്തേന്നു അയ്യോ ആഹ് ഇന്നിട്ട് ഔ വേദനന്നൊക്കെ പറഞ്ഞാലേ ഇങ്ങനെ എന്താ കാട്ടണ്ടേ പറയാൻ പറ്റുല്ലാ അതാണെങ്കി കൊറച്ചു ദിവസം നേരം വൈകീട്ട ആയത് ഈ നേരെ വൈകീറ്റാകുമ്പോ ഭയങ്കര വേദന ആ ഇപ്രാവശ്യം ഒ ന്നോ രണ്ടോ ദിവസക്കെ നേരം വഴിഗി ഞാൻ വളരെ റേറായിട്ട് കറക്റ്റ് ദിവസം ആവ
ഞാനും അതേ ഇന്റെതും അതേ ഇന്റെത് നല്ലോം നേരം വൈകിട്ട്ണ്ടാവില്ല അത് ഞാൻ പിന്നെ എന്തെങ്കിലുലോക്കെ ഗുളിക കുടിക്കെ അല്ലെങ്കി കുച്ച് ബീറ്റ്റൂട്ട് ജൂസ് അടച്ച് കുടിക്കെ അങ്ങനെ എന്തേല്ലൊക്കെ ചെയ്യണം ഇല്ലാന്ന് ണ്ടങ്കി ഇതാവാനും പണിയാണ് ഇന്റെതൊക്കെ
ആൺല്ലേ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുംല്ലാട്ടാ ഞാൻ ഒന്നും ചെയ്യന്നുല്ല എന്നാല് കറക് റ്റ് ദിവസം ആവൂല ചിലപ്പോ രണ്ടു ദിവസം ലെങ്കി മൂന്ന് ദിവസം നേര വൈകിട്ട ആവാ ആവാ
ആഹ്
അങ്ങനെ ആ അങ്ങനെ ആവുള്ളൂ അല്ലാണ്ട് ഒരു മാസം ആവാണ്ടാവ അങ്ങനെ ഒന്നും ആവലില്ല ആകെ ഒരു സമയത്ത് മാ ത്രം പടുത്ത് ഒരു മാസം ആവാണ്ട് പിറ്റേ മാസം ആ ഫസ്റ്റിലാണ്ടായത്
ആത് ശരി
ഉം അങ്ങനൊക്കൊയിട്ട് കാര്യങ്ങള്
ഉം ചായ കുടിച്ചിട്ടൊന്നുംല്ല മറ്റേ വെള്ളം കുടിച്ചു നാരങ്ങ വെള്ളം ഉണ്ടാക്കിട്ട് നാരങ്ങ വെള്ളം കുടിച്ചുന്ന്
ആഹ് നാരങ്ങ മധരുള്ളതാ ഉപ്പ്ട്ട്ട്ടാ
ഉപ്പ്ട്ട്ട്ട് നമ്മള് ഷഗുർ ഫ്രീ ആയിട്ട് ഇവിടെ വന്നാൽ നമ്മള് ഉപ്പ്ട്ട്ട്ടാ കുടിക്ക
ശരി അങ്ങനെയൊക്കെണ്
അത് പിന്നെക്ക് മധുരത്തിനെ കാട്ടിലും ഒന്നുകൂടി എനിക്ക് ഉപ്പ്ട്ടത് കുടിക്കാൻ തന്നെ
ആഹ് എനിക്ക് രണ്ടും ഇഷ്ടാ ഞാൻ രണ്ടും കുട്ടിക്കും
ആഹ് പിന്നെ മധുരത്തില്ൽ വെശക്ക്ണ് ണ്ടോ ഓ വൈകുന്നരം ചായക്കൊന്നും കുടിച്ചില്ലേ
ഒന്നും കുടിച്ചിട്ടില്ല
ഏഹ്
കുടിക്കണം വിചാരിച്ച് ഇരുന്നു പിന്നെ പറഞ്ഞില്ലേ തിരുമ്പാനൊക്കെ ഉണ്ടായിന്ന് കൊറച്ച് നാട്ടീന്ന് ഇന്നലെ വന്നിട്ടുള്ളൂ അപ്പൊ വരുമ്പട്ട ഡ്രസ്സും ഇവടെ ഓൾറെഡി പോകുമ്പട്ട ഡ്രസ്സും പിന്നെ യൂണിഫോം ഇന്ന്ട്ടതും അതൊ ക്കെ തിരുമ്പണ്ടായിനു അതൊക്കാണ്ട് തിരുമ്പിട്ടു തിരുമ്പിട്ടു പിന്നെ എന്റെ വീട്ടിക്ക് വിളിക്കാനൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ ഒക്കെ ഇതുപോലെ ടെറസിന്റെ മൊളില് ആഹ് ടറസിന്റെ മൊളിലാന്നു പിന്നെ ഞാൻ ടറസിന്റെ മോളില് കേയറിയിട്ട് ഇങ്ങനെ സ്വപ്നം
ഐ ശരിന്ന്ട്ട് സ്വപ്നതിൽ ആരെ ന്നൊക്കെ കണ്ടു
സ്വപ്നം കണ്ട് കിട്ടന്ന ആരിം കണ്ടൊന്നുല്ല
ആഹ
അ-
സ്വപ്നം കാണാനൊക്കെണ്ടോ ഈ ടെറസന്റെ മോളിൽ ഇരിട്ട്?
കുറച്ചന കാല ഇങ്ങനെ ആകാശം നോക്കിട്ട് ഇങ്ങനെ ഹഹ് എന്തൊരു സുഖം എന്തൊരു രസം ആ ഒരു സഥാനം അല്ലാണ്ട് ആരും സപ്പോ ന്നെന്നും കാണ്ന്നില്ല ആര് സ്വ്നം ക നേരല്ല
ആഹ
ആ അങ്ങനെ
സ്വപ്നം കാണോ ആൾക്കാരൊന്നും ഇല്ലേ? ആഹ
അതേ ഏ
എന്താണ്?
സ്വപ്നം കാണാൻ മാത്രല്ല കേൾക്കുന്നില്ലേ താങ്കൾക്ക് ആഹ സത്യ എന്നഞങ്ങ ആ മാത്രം ആരുല്ല പറയാ
അയ് ശരി
താങ്കൾക്കുണ്ടോ സ്വണ്ണംം കാണാൻ മാത്രം ആൾക്കാര്
ഈ സ്വപ്നം ആന്ന ചെപ്പോ ഇങ്ങനെ ആരെക്കോ ഒപ്പം പഠിച്ച ഒരുര ആരേലൊക്കെ അങ്ങനെ സ്പനത്തിൽ വരും തന്നെ ഉള്ളൂ
ആഹ അപ്പൊ പഠിച്ചരുന്നറൊക്കെ വരൂല്ലേ?
ആ് അതെ അതെ വരും വരും
ഞാനിപ്പോ ആകാശത്ത് പെട്ടെന്ന ഒരു ഡ്രാഗനെ കണ്ട പോലുണ്ട്
ശരി ഡ്രാഗനൊക്കെ കാണല്?
ഡ്രാഗൻ ഷേപ്പ് ആ ഒരു ആകൃതിയിലുണ്ട് ഇപ്പോൾ
ആഹ
ആഹ താങ്കൾ നോക്കിയോക്ക താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലുംന്ന്
ഞങ്ങളൾ ആകാശത്തോ?
ഉം നിങ്ങള ആകാശത്തെ എങ്ങനെ എന്താ കാണുന്നത്ങ്ങൾക്ക്
ഫുള് മഴക്കറാണ് കൂടി തരണത്
അതെ അതെ ചിലപ്പോ മഴക്കാറും മേഘവും സാദാ മേഘവും കൂടി ഒന്നായതോ
ആഹ അതാ വ ചരപ്പ ഉം എന്ന ശരിതാ
ഓക്കെ
ആ ഓക്കെ